ഹലോ ആഹ് ആഹ് ഇവിടെങ്ങെ കിടക്കന്ന് എല്ലാം
ആഹ്
ആഹാരയോ
ഞാനിപ്പ മ മറ്റേ ആ ഞാനിപ്പോം മറ്റേ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോന്നുണ്ട് കേട്ടോ
ആന്നോ എവിടാ പോന്നേ
ആഹ് ഇവിടെടുത്തന്നെ ഒരു സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറയുന്ന ഒരിടുത്ത്
ഉം എന്ന് മുതല് പോവാൻ തുടങ്ങി
ഇപ്പൊന്താ കഴഞ്ഞ ആഴ്ചോട്ട് പോകുന്നേ ഉള്ള കൊറേ നാളത്തെ ആഗ്രഹ കൊച്ചു നാളോട്ട ആഗ്രഹം ആയിരുന്നു ഡാൻസ് പിടിക്കാൻ പോണ എന്നൊക്കെ ഉള്ളത് ഇപ്പഴാ അതങ്‌ സാധിച്ചത്
ക്ലാസിക്കല ആ
ആ ക്ലാസ്സില് ക്ലാസ്സിക്കില് പഠിക്കാൻ പോണം എന്നായിരുന്നു ആഗ്രഹം
ആണോ ആഹ് ഇപ്പം പഠിക്കുന്നുണ്ടല്ലേ
ആ അത് ആശയിൽ ഒരു ദിവസേ ഉള്ള ആ തുടക്കേ ഉള്ള മുതി്രകള ഒന്നും അറയില്ല മുതിരലൊക്കെ പഠപ്പിക്കൻടങ്ങിയതേുള്ളൂ ഇപ്പ തൊടക്കയച്ച് ആയ്ചൽ ഒരു ദസ ഇപ്പൊ ഒറ്റ ക്ലാസിൽ ഞാൻ പോയുള്ളൂ
ആന്നാ അപ്പ തുടങ്ങിയതല്ലേള്ളു
ആഹ് അത നമ്മളെക്കാളും ചെറിയ പിള്ളോരൊക്കെ അല്ല അവരൊക്കെ കൊച്ചിലെ തൊട്ട്
ആഹ് പലരും കുഞ്ഞിലെ മുതലേ പഠിക്കുന്നത കൊണ്ടൊന്നും നമുക്ക് അതിന്റെ അത്ം ആവത്തില്ലല്ലോ
ഉം ഇപ്പൊ എന്താച്ച അല്ല എന്നെക്കാട്ടിലും വലിയ വലിയ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ട്ടോ എന്നെക്കാട്ടിലും കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ മാത്രവല്ല അപ്പം പഠിക്ക്യാ ഇങ്ങനെ ഓരോ കലാപരവായിട്ട് പോണന്ന് ഭയങ്കര ആഗ്രഹാ ഓരോട്ത്തും പോയി പ്രാക് ഏഹ് ചെയ്യെ ഡാൻസ് കളിക്കണോന്നൊക്കെ സ്കൂള്ലും കോളജിലെ ക്കെ ഓരോരോ ഡാൻസ് സാധാ രീതി കളിക്ക്യിന്ന അല്ലാതെ ഈ സെമി ക്ലാസിക്കല് പഠിക്കണെന്ന് ഭയങ്കര ആഗ്രഹവാരുന്നു
ആഹ് അവരിപ്പം എത്രെ മണിക്കൂറ്ണ്ട് ഒരു ദിവസത്തെ ക്ലാസ്
ഒരൂക്ക് ദിവസത്തെ ക്ലാസ്സ് രാവിലെത്തൊട്ട് വൈന്നേരം വരെ ഒണ്ട്
ആന്നോ
ആഹ് ഏഹ് ചെലാ അവര് ഒരു പത്ത് മണിയൊട്ട് ആഹ് ആടെ തൊട്ടട്ത്തന് നമുക്കറിയാവുന്ന ഒരു ചേച്ചിയാ പഠിപ്പിക്ക്യിന്നെ
അവടെ ഒരുപാട് കുട്ടികളൊക്കെ ഒള്ളെയായിരുന്നു ക്ലാസ്സിന്
ആഹ് കുട്ടികളൊക്കെയുള്ളെ അവരൊക്കെ ഇങ്ങനെ ഓരോ അമ്പത്തിലെക്കെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ചെയ്യ്ന്നവരാ
ആഹ്
ആഹ് അപ്പം ആഹ് അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം കണ്ടപ്പം എന്റെട്ത്ത് ഇങ്ങനെ പറഞ്ഞായിര്‌ന്ന് ഞാന് ഇങ്ങനെ പറഞ്ഞപ്പം എന്റെട്ത്ത് പറഞ്ഞ് വന്ന് ജോയിൻ ചെയ്തൊ ഒരു പാട് പേരിങ്ങനെ വര്ന്നുണ്ട് നല്ല പ്രായവുള്ളവരായാലും ഇപ്പം അമ്മം നമ്മടെ അമ്മമാരെ പ്രായത്തിലുള്ളവരായാലും ആഹ് വെരുന്നുണ്ട് അപ്പ അവര്ടെക്കെല്ലെ കൊച്ചിലെ നടക്കാതിരിക്ക്ന്ന ആഗ്രഹൊക്കെ അവർക്കിപ്പഴും പൊടി തട്ടിയെടുക്കാൻ പറ്റിയ ച്യാൻസല്ലെ
ഒന്നാണോന്ന്
അങ്ങനെ കൊറേ പേര് വെരുന്ന്ണ്ടെന്ന് പറഞ്ഞ്ട്ടോ അങ്ങനെ ആ ഒര് കോൺഫറൻസില് പോയതാ പക്ഷേ കൊഴപ്പല്ല്യ ഫീസൊക്കെ നമ്മക്ക് പറ്റുന്നെയുള്ള് നമ്മടെ ആഹ് നമ്മക്ക് പ റ്റുന്ന ഫീസൊക്കെയൊള്ളു ആഹ് ഫീസിനൊന്നും പ്രശ്നൊന്നുല്ല പിന്നെ നമ്മള് ഈ അരങ്ങേ റ്റത്തിനൊക്ക്യയാ പൈസ കൂടുതലാവുന്നത് അതവര് പറഞ്ഞ് ആഹ് ഫീസ് അത്രെ ന മ്മളെ കൈലൊക്കുന്നേള്ളു പക്ഷേ അരങ്ങേറ്റൊക്കെ
ആഹ് അരങ്ങേറ്റ സമയാവുമ്പം ഈ ഫ്ലക്സ് അടിക്ക്യാനും പാ ഇങ്ങനെ ഡ്രസ്സ് ഡ്രസ്സിനായാലും പിന്നെ അധ്യാപകർക്കായാലും ഓർണ ഈ മേക്കപ്പെയ്യ്ന്നവർക്കായാലും എല്ലാർക്കു പൈ ദക്ഷിനെക്കെ കൊട് ത്തിട്ടാണോല്ലൊ എല്ലാം ചെയ്യാൻ പിന്നെ പഠിപ്പിക്കിന്ന സാറ്ന് നല്ലൊരു ദക്ഷിണ കൊട്ക്കണം
ആഹ് പിന്നെ ഇത് ഈ
ചെലങ്ക കെട്ടിത്തര്ന്ന
ആഹ് അങ്ങനെ അതിന് ഇച്ചി എമൗണ്ട് ആവോന്ന് പറഞ്ഞ്
നല്ല അധ്യാപകർക്കൊക്കെ സ്വർണ്ണവാ മെയിനായിട്ടെല്ലാരും കൊട്ക്ക്ന്നത് ആഹ് എന്റെ പരി ത്തിലുള്ളൊര് കൊച്ചിന്റെ അരങ്ങേറ്റം ആ കൊച്ച് അവര് സാ ടീച്ചർ സാറിന് മോതിരാ കൊട്ത്തത്
ആഹ്
സ്വർണ്ണമോതിരം കൊടുത്ത് അങ്ങനെ ഓഹ് പലരും പല രീതിയിലായിരിക്ക്യും പിന്നെ ഈ അരങ്ങേറ്റം നടത്തുന്ന പുള്ളാർക്ക് ഈ ബന്ധുളൊക്കെ എന്തെങ്കിലൊക്കെ പൈസയോ ഗിഫ്റ്റോ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കാണ
ആഹ് നല്ലത് ആഹ് ആഹ്
ആഹ് അങ്ങനെയൊക്കെ കൊടുക്കോക്കെചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്
ആഹ് അഹ് അതെ എനിക്ക് പണ്ടേ ഒട്ട് കലാപരമായിട്ട് എന്തേലും പോണന്ന്‌ ഞമ്മളെ പട്ത്തം മാത്രം പോരല്ലൊ, കലാപരമായിട്ട് എന്തെലും കഴിവും കൂടെ ഉണ്ടെങ്കി നമ്മളത് കൊണ്ടൊണ്ടായോ അപ്പൊ പണ്ടേട്ടുള്ള ഒരു ചെറിയ ആഗ്രഹൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അന്ന് നമ്മുടെ വീട്ടുകാർക്കത് പറ്റീ റ്റയില്ല അതോണ്ട് അവരെ കുറ്റം പറയാനും പറ്റില്ല അവർക്ക് അന്ന് വിടാനുള്ള ആ സാഹചര്യം നമുക്കില്ലാ, അഥവാ നമുക്ക് പ്പം നമ്മക്ക് ഞമ്മൾ നാണക്കേട് വിചാരിച്ചോണ്ടിര്ന്നിട്ട് കാര്യല്ല്യ ആ ഇത്ര വയസായില്ലേ, പോവ്ന്ന് ഇനി പോവുന്നത് ശര്യാന്നോ ഇപ്പോ വിചാരിച്ചിണ്ടിരുന്നിട്ടും കാര്യമില്ല
അയിന് ഓരോന്ന് പഠിക്കുന്നതിന് ഇന്ന പ്രായത്തിലേ പഠിക്കാൻ പറ്റൂ എന്നൊന്നും ഇല്ലല്ലോ എപ്പോഴാണോ അതിന് സാഹചര്യം ഒരുങ്ങുന്നത് അന്നേരം പഠിക്കണം
ആഹ്
അല്ല അതൊന്നുംല്ലല്ലോ
മഴ പെയ്തു ഇവിടെ മഴ പെയ്യുന്ന്, ഇപ്പം തുടങ്ങി രാവിലെ തൊട്ട് ഇല്ലായിരുന്നു.
ഇല്ല ഇല്ല ഇവിടെ മഴയൊന്നും ഇല്ല
ആന്നോ ഇവിടെ മടി മഴ പൊടിച്ച്
ആഹ് ഇല്ലതാ പെയ്യുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്നു
ആഹ് ആഹ്
ഇപ്പൊ നല്ല രീതി പെയ്യുന്നു
ആഹാരൊക്കെ കഴിച്ചാരുന്നൊ
ആഹ് കഴിച്ചു കഴിച്ചു അവിടെ കഴിച്ചോ?
ആഹ് ആഹ് എല്ലാരും കഴിച്ചിട്ടിങ്ങനെ ഇവിടെ ഇരിക്കുന്നു എല്ലാരും, ഇപ്പ മഴ ഇപ്പ മഴ പെയ്യുന്നു അപ്പ മഴയും കണ്ടൊണ്ട് എല്ലാരും ഇരിക്കുന്നു.
ആഹ് പുറത്തിരിക്കുവാന്നോ
ആഹ് പൊറത്തിരിക്കുന്നു, ഇച്ചിരി നേരം പൊറത്തിരിക്കാന്നന് വിചാരിച്ച്, എപ്പോഴും അകത് തന്നെല്ലേ
ഉം, ഇവിടെയും ഇപ്പ മഴ പെയ്യുന്ന ഞൻ പറയുന്ന കേട്ടോണ്ട്, ഇവിടെ അകത്ത് ഫാൻ ഇട്ട് ടിരുന്ന പുറത്ത് നടക്കുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല
ഉം പുറത്തിരിക്കാനും പറ്റത്തില്ല അത്‌ വേറെ കാര്യം, കൊതുക് കുഞ്ഞു
കൊതുക്, ആകത് തി ഇരിക്കാൻ പറ്റുന്നില്ല, കൊതുകുതിരിയും, കത്തിച്ച വെച്ച് ഫാനും ഇട്ട് വെച്ചിട്ടും
കൊതുക് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കടിച്ചങ്ങ് ഭയങ്കരമായിട്ടത്
വന്നിരിക്കുന്നത് അറിയുന്നില്ല, ഈക കടിച്ച കഴിഞ്ഞിട്ടാ ചോ ചൊറിയുമ്പോഴാ നമ്മൾ അറിയുന്നേ
ആന്നാന്ന്, വെറും കുഞ്ഞി കൊതു നമ്മുക്ക് അറിയ
ഉം ഉ അവിടെ, വെള്ളൊക്കെ കെട്ടി നിക്കുവോ
വെള്ളം അങ്ങനെ കെട്ടി നിക്കത്തില്ല, എന്നാലും പോച്ചയൊക്കെ ഇഷ്ടം പോലെ അപ്പുറം ഇപ്പറം എല്ലാം ഉണ്ട് അങ്ങനെ പോച്ച ഉണ്ടെങ്കിലും കൊതുക്നല്ല രീതി വരുവല്ലോ നമുക്ക് തണുപ്പ് ഇപ്പം
ഇവിടെ ആണെങ്കിൽ ഇതിന്റെ ഞങ്ങളടെ ഫ്രണ്ടിൽ ഒരു കുളം കുളം അല്ല, പാ ഒരു വസ്തുവ പക്ഷെ അവിടെ മൊത്തം വെള്ളം നിറഞ്ഞ്, കുളം പോലെ നിൽക്ക, അവിടന്ന് ആണെന്ന് തോന്ന് ഈ കൊതുക് എല്ലാം കയറി വരുന്നത്
ഉം വെള്ളത്തിന് അനക്കം ഒന്നും ഇല്ലെങ്കിൽ കൊതു മുട്ടയിടോല്ലോ
ആന്നാ വെള്ളം കെട്ടിന്നാ മതിയല്ലോ
ഇവിടാണെങ്കി മഴ പെയ്യുമ്പോ ഫാൻ ഓഫ്യ്ത് ഇടാന്ന് വിചാരിച്ച അതും നടക്കത്തില്ല കൊതുകിന്റെ ശല്യം കാരണം
ആഹ്
ഭയങ്കര കൊതുക് ശല്യ കാലേല് ഒക്കെ
കടിക്കുവല്ലേ, ഉം അതെ കതവ് തുറന്നിടരുത്, കതവെങ്ങട് ജനലൊക്കെ അങ്ങ് അടച് ച്ചിടണം ഇ ഉള്ളോരാ പുറത്ത്
പിന്നെരാ
ഉം
ഇ രാവിലെയൊക്കെ ചിലപ്പോ, ഈ തു മഴയൊക്കെ ആഉമ്പം നനഞ്ഞ തുണിയൊക്കെ മുറിയിലുണ്ടെങ്കി ഒരു മു ഷിഞ്ഞ വാട എടുക്കത്തില്ലേ
ആഹ്
അന്നേരം, ഈ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നയാ, പക്ഷെ അങ്ങനെ ഇപ്പം കൊതുവിന്റെ ശല്യം കാരണതും പറ്റാത്ത അവസ്ഥയാ
ഉം ഉം
പിന്നെ കൊതുകിന് ജനലും കതവും മാത്രം തൊർന്നിട്ട ഇല്ലെന്ന് വെച്ചൊന്നും കൊഴപ്പൊന്നുല്ലല്ലോ
ആഹ് ന്ന്
അവരേത് വഴിയു കേറി വരുല്ലോ
അവർക്ക് ഇന്നപോലെ ത് ചെറുതായോണ്ട് എന്റെ പൊന്നോന്നു പറയണ്ട
അവർക്ക് പിന്നെ മറ്റേ സൺഷെയ്ഡികൂടെ ആയിൻ്റെ ആഹ് ഏർഹോളിക്കൂടയാലും കേറി വന്നാ പോരെ
ഉം
പ്രത്യേകിച്ച് വേറെ വഴിയൊന്നും വേണ്ടാലാ ചെറിയ വഴിയുണ്ടെങ്കി അവർക്ക് ഏത് വഴിയു കേറാം
ഉം
കൊതുക് കാരണം പെറത്തുരിക്കാൻ പറ്റത്തില്ല അകത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ
ആന്നോ
കൊതുകുതിരി കത്തിച്ച വെച്ചാല് ആ കൊതുകതിരി കത്തിച്ച് തീരുന്നത് വരെയള്ളു കൊതുകിൻ്റൊരു അനക്കല്ലാതിരിക്കുന്നത്
കത്തിച്ച് ഇത്കഴിഞ്ഞാ പിന്നെ വീണ്ടും
ആഹ് ആഹ് അഹ് എനിക്ക് ഇനി ഇവര് ഞങ്ങളെ ഇപ്പൊ ഡാൻസളിക്കാൻ പോന്നടത്താണെങ്കി അടുത്തമാസാണെങ്കി ഇവർക്ക് ഏതോ അമ്പത്തിൽ രണ്ട് പ്രോഗ്രാമുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു
ആഹ് ചെലപ പണ്ട് മുതലേ പഠിക്കുന്ന ആൾക്കാരായിരിക്കും
ആഹ് അപ്പം അവര് അങ്ങട്ട്പറഞ്ഞ് നിങ്ങൾക്കിപ്പം കളിക്കാൻ പറ്റില്ലതൊക്കെ പറഞ്ഞതാണ് നമ്മള് തുടങ്ങക്കല്ലേ അവർക്ക് എന്തോ കാ നിങ്ങളത്ര മാസം കഴിയണം എന്നിട്ടൊക്കെ നിങ്ങക്ക് തെടങ്ങത്തുള്ളൂ പ്പോ അഹ് കാണാനൊക്കെ ചെല്ലാനൊക്കെ പറഞ്ഞു
അവര് നേരത്തെ പ്രാക്ടീസ് തെടങ്ങു ഒരു മാസത്തെ പരിപാടിക്കണെങ്കിലു അവര് നാല് മൂന്നാല് മാസം പ്പോ മുമ്പേ പ്രാക്ടീസൊക്കെ തൊടങ്ങുവല്ലോ
പ്രാക്ടീസൊക്കെ ആ നടക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പോഴും പ്രാക്ടീസടുക്കും എന്നവര് പറഞ്ഞ അമ്പത്തില് കളിക്കാൻ വേണ്ടിയാ അപ്പൊ അമ്പലത്തിന്റെക്കെ കൊറെ ബുക്കിംഗ് ക്കെ വരുന്നുണ്ട്
ആന്നോ
ത്തില് വരുന്നുണ്ട് പിന്നെ ഓരോ സ്റ്റേജ് പ്രോഗ്രാമിന്ന് ചെയ്യുന്നുണ്ട്
ആ ഇനി അങ്ങോട്ടൊക്കെ ചെലപ്പോ ഉത്സവ സമയത്തൊക്കെ നല്ല രീതില് ബുക്കിങ്ങ് വരുല്ലോ
ആ ആ ടൈമൊക്കെ ഇഷ്ടപോലെ വരുല്ലോ അല്ലാതെ അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഓരോ സ്കൂളൊക്കെ ഇങ്ങനെ ഒരു ആനുവൽഡേയ്ക്കും അല്ലാതൊക്കെ യൂത്ത് ഫെസ്റ്റിനൊക്കെ വിളിക്കുന്നുണ്ടട്ടോ
ആ അവിടുത്തെ അവിടെ പഠിക്കുന്ന പുള്ളാര ഉള്ള സ്കൂളൊലൊക്കെ ആയിരിക്കും
ആ
പരിപാടി ഇങ്ങനാ വിളിക്കുന്നത് അപ്പോഴല്ലേ കൂടുതല് കുട്ടികൾലോട്ട് ഈ ഒരു സ്കൂൾൻ്റെ അവർക്കൊരു പരസ്യം പോലെ ആവത്തില്ലേത്
ആആ ആ ന്നാ അങ്ങനെ അവര് പരസ്യം കൊടുക്കാറള്ളതന്നെ അങ്ങനെ അഹ് കണ്ടിട്ടാ ഞാനും പോയി ഇവിട നമ്മടെ അമ്പലത്തിൽ കളിക്കാൻ വന്ന് ഇഷ്ടപ്പെട്ടിട്ടാ ഞാനും കൂടെപോ ഞാനും പോയി തെരക്കിയത് കാര്യങ്ങളൊക്കെ
അ അവർക്ക് ഓരോ പരിപാടി കഴിയുമ്പോഴ അവരുടെ പരസ്യം പോലെ പരിപാടിയും പരസ്യ സ്യല്ലോരേ പോലാന്നല്ലാ
ആ
ഒരു പരിപാടി നടത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടന്ന് ആരും അറിയത്തില്ലല്ലോ
ആ ആ
പരിപാടി നടക്കുമ്പോ അല്ലേ പറ്റത്തുള്ളൂ
ഇനി എന്താ ഉറകം ഉറങ്ങാറായോ
ആ ഇനി അച്ഛൻ വരണം അച്ഛൻ വന്നിട്ടൊക്കെ കിടക്കാത്തോള്ളും
ആണോ അച്ഛൻ താമസിക്കോ വരാൻ
ആ ചിലപ്പം എന്നാ ശെരി എന്നാ
ആ ശരി